കേക്കുന്നില്ലേ
ഹലോ ഓ കേക്ക്ണ്ട്
ആ എന്താ വിശേഷം
നല്ല വിശേഷം അങ്ങനെ പോണ്
ഉം എന്താ പണി
ചപ്പാത്തി
ഉം
രാത്രി ഫുഡ്ന്ന് ചപ്പാത്തി ആക്കാരിച്ചു
എന്തായിക്ക്
ചപ്പാത്തിക്ക് ചിക്കനിണ്ടാക്കി വെച്ച്ണ് അത് കറി ണ്ടാ ക്കണം അത് രാവിലെ ണ്ടാക്കിയെന്നെണ്ട് പിന്നെ മയൊക്കല്ലേ ചോറോണ്ടൊന്നും ഒറ്റൊന്നിനും താല്പര്യല്ല ഇന്ന് ല്ല ലെ മയ
ഉം
ഇന്ന് ലെ ശെയോ മിനിയാന്നൊക്കെ എന്തേനി
ഇന്ന് നല്ല വെയിലറച്ച് ഇന്ന് നല്ല വെയ്ല്ണ്ടെയ്നി ന്ന് തിരുമ്പ്യതൊക്കെ ഒണക്കി വെയിലായപ്പോ കൊറേ തിരുമ്പേത്ണ്ടായ്നി ഒക്കെ തിരുമ്പിയൊണക്കി
ൻക്ക് പിന്നെ ആ പരിപാടി ഇല്ല തിരുമ്പലും ചിക്കലൊന്നും അത് ഇങ്ങനെ ഇട് എടുതും വെച്ച് നിൽക്കാനാവാഞ്ഞിട്ട് ഞാൻ മോളില് തന്നെ ഒരു അയ കെട്ടിയാ യിട്ട്ടും പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പ ഈ ഒന്ന് രണ്ടു ദിവസം അടീച്ച് മഴ പെയ്തിട്ട് ഒണങ്ങീല.
ഇൻക് വെയിൽ വെയില് വന്നാ എനിക്കൊക്കെ ചിക്കണം. ഒണക്കണം എന്നാലേ എനിക്ക് ഒരു സമാധാനം ഉണ്ട
എന്താ പറയ്ക ഇപ്പ നല്ല വെയിലുണ്ടായിനി നാ വെയിലത്തക്കന്നെ നോക്കീല എന്നിട്ടിപ്പ പോയി നോക്കിയപ്പയുണ്ട് ഫാന്റെ കച്ചൊക്കെ കെട - ന്ത്‌ പോളില്.
മക്കളെ പഠിപ്പിക്കാനൊന്നുല്ലേ മക്കളെ പഠിപ്പിക്കണ്ടേ ഹലോ ഹലോ
ആ
മക്കളെ പഠിപ്പിക്കാനൊന്നുമില്ലേ
എ ല്ല ഇരിക്കണ്ട് വലിയോന എഴുതിയാണ്ടാടി ഇരിക്കണ്ട് ഓരോരുത്തരു ഓരോ സമയവില്ലേ
ഉം എന്താ പഠിക്കൊക്കെ ചെയ്യോ
ഒരു കഥ തന്നെയാണ് നമ്മള് ഇരുന്ന് എന്തോ ചെയ്ത കൊടുത്താല് ഇരിക്കുന്നല്ലാതെ-
ഓന് ഫോണ് കളിക്കണെങ്കിൽ ആരും വേണ്ട
ആത് സത്യ പോണ കയ്യിലില്ല പിന്നെ ആര വേണ്ട ഒറ്റ
പഠിക്കണെങ്കിൽ സപ്പോർട്ടിന് എപ്പോഴും ആള വേണം
ഉം
ഇബടിയാന്നെ പഠിക്കണെങ്കിൽ ആളെപ്പോഴും നമ്മൾ നോക്കിക്കണം ഞാൻ ഈ അവൻ എൻന്റെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഒലപ്പ ഇരുന്ന് പഠിപ്പിക്കു പത്തണരയൊക്കെ ഇരുന്ന് വായി്പിക്കും
ഏഹ ആ ടൈമ ഒക്കെോ അത് സ്കൂളിന്ന് പ്രത്യേകം പറഞ്ഞ നമ്മള് കൊറച്ച് കഴിഞ്ഞ പോലപ്പുറം വേണംന്നൊക്കെ
ഉം അല്ലെങ്കി ഒരൊന്നും പഠിക്കൂല കുറച്ച നേേരം ഞാൻഓല പുറകെ ഇരിക്കും
അയിന പഠിക്കണംന്നൊരു കുയമള്ള ഒരു വിചാരം വേണം എന്നാ നമ്മൾ കൂടെ കുറച്ച നേരെ കിട്ടന്ന എടുത്താലും
ആഹ
ഇവിടെ ഫുള്ള് ഫോണ് ഗെയിം അ ഇങ്ങനെ സ്വയലായി നടന്നാ പിന്നെ നമ്മള് എന്തായിട്ട പറഞ്ഞാലല് തലയൊക്കെ ഉള്ളൂല്ല
ആ ഗെയിമട്ട് ഇതായി ക കേറിയ പിന്നെ എന്റെ വെല്യുന എന്താ എന്തോ ഒന്ന് കളിക്ക എന്തന് ഗെയിമ എന്താ ഇന പറയാ എന്തോ ഒന്ന് കളിക്കല്ലേ ഇങ്ങനെ ഫോണിലാട്ടുംങ്ങോട്ട് വയ്ക്കി
ഫ്രീ ഫയർ
ആഹ് അത് കളിക്കല ഇപ്പ അത് നിർത്തി ഇപ്പ എന്നാല എന്നോട് പറയാ മച്ചേ ഞാനത് നിർത്തിയറപ്പം എനിിക്ക അതിനോട് ആ ഗെയിമ കൊണ്ടന്നെ വെറുപ്പാണ്ഞ
ആ മനസുകൊണ്ട് സ്വയം നിർത്തി കഴിഞ്ഞാൽ മതി പിന്നെട് ഒരു പ്രായം കഴിയുമ്പോഴേ തന്നെ എടുത്താവോ
ആ ഫോ ഫോണിന് ഒരു കംപ്ലൈന്റ് ഉണ്ടനി അപ്പോൊ പയ ഫോണിനോട് ഇങ്ങനെ കളിച്ച്പോ നീങ്ങണില്ലല്ലോ ഓന ഇങ്ങനെ വിചാരിച്ചാതിരി ഇതാക്കാനൊന്നും കഴിയില്ല അപ്പ അങ്ങനെ കളിച്ചച്ച് കഴിച്ചോ നിങ്ങ് അയിതിനോട് അടു മടുത്തു വയ്യന്ന് പോം കളിക്കലില്ല പറ ഇന്നലും എന്നോട് പറഞ്ഞിട്ടോ ഞൻ എന്താ അറിയില്ല
ഇവിടെ ഒത്തനുണ്ട് ഞാന ഒന്നും കേറ്റാൻ സമയക്ക ഞ ഗമ പിന്നെ പി നാ കേ ചാരപ്പ ഇ നാടി ചായര
ആ അയോ അങ്ങനെ ഗെയയി്മന്നൊക്കെ പോയി കിട്ടണം ഭയര ഇത്രരു ബുദ്ധിമുട്ടന്നല്ലെഈ
അതിന് ഗെയിമ ആ കളിന്റെ ഒരു പ്രത്യേകത എന്തരാ ആ ഗെയിമിൻന്റെ അത് വാങ്ങി വെക്കുമ്പോൾക്ക് മാനസികപരമായ ഒരു ദേഷ്യവും വഷം ഒരു അതെ പിന്നെ ആ ഗെയിം കളിക്കുമ്പോ അപ്പുറത്തന്ന് വേറെ ഏതോ കുട്ടികൾ ഉണ്ടാവും എന്നി് അൽ എന്തെങ്കിലും ഒന്ന് ഔട്ട്കുമ്പോൾ ഇതാ തള്ളേ എന്തെങ്കിലും എങ്കിലും വരും വേണ്ടാത്ത വാക്കുകൾ
ഉം
അങ്ങട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വിളിച്ചച്ച് പറഞ്ഞ കേക്ക എന്തെങ്കിലുംൊക്കെ
ഉ സംഭവ ഗെ ഇമൊക്കെ ഒന്നും നിർത്തലാക്കണ്ടേ ഇല്ല സർക്കാാര്
ആര് ർത്തലാക്ക്ണ് ഇതൊക്കെ ഓരോ ഓൽക്കൊ ഓരൊ മാനം കിട്ട്ണെ ന്തറീല
ഇതൊക്കെ എന്തോരിത്ണ്ട് മുക്കള് റൂകെ പഠിക്ക്യണ്ട പ്രായത്തില് ഒരു ഗെയിമും കളിച്ച്ങ്ങനെ പിന്നെ നമ്മക്കിപ്പം എപ്പളും ഓല
ഞാനതിപ്പൊ ചീത്ത പറയേന്നു ഞമ്മളെ കാലത്ത് സ്കൂ സ്കൂള് തൊറന്നാല് സ്കൂള് പോവാ പിറ്റേന്ന് സ്കൂള്ട്ട് വരുമ്പൊ നമ്മക്കില്ല പണി എന്തേന് ആഹ് ഇട്ന്ന ചെരുപ്പ് തേച്ചെഗി വക്ക യൂണിഫോമ് ഇണ്ടെങ്കി അത് ഏത് ചെറുതായാലും പിന്നെ തൊറന്നാല് ഞമ്മളന്നെ ഈ ബുക്ക് പൊതിയ താക്ക ഈ ടൈംടേബിള് നമ്മള് ഫസ് ചെയ്തി വെക്ക ഇതല്ലെ എന്നും രാവിലെ മൂന്ന് കുട്ടീള് പഠിക്കണ്ണ്ട് മൂ മൂന്നാളും അന്നാന്ന് ടൈം ടേബിള് ഫോണില് എടുത്ത് നോക്ക
ഉം
ആഹ് കൈയ്ന്റേബ്ള് സൊ സ്വന്തം ബുക്കിന്റെ വേ
അങ്ങനെ അങ്ങനെ പറയെല്ലി ഈ ടീച്ചർമാരന്നെ ഈ വറ്ക്ക് ഫോണില് കൊട്ക്ക്ണ ഒഴിവാക്കണം
ആഹ് ചെറീറ്റങ്ങക്കൊക്കെ തന്നാലും കൊഴപ്പല്ല കാരണം അതെന്താണ് വിട്ന്നത് നമ്മളറീലലൊ. പക്ഷെ ഇപ്പ വർക്ക് തരല് കൊറഞ്ഞീന്
അതൊന്ന് ഫോണു ആയിട്ട് മക്കക്കൊരു ബന്ധൊണ്ടാവര്ത്
ആ ടൈം ടേബിൾ എന്ത് കാട്ടണം ഇന്റൊരു അഭിപ്രായം തന്ന്യാണത് ടൈം ടേബിൾ ആ ബോർഡിലെഴ് എഴ്തി കൊട്ത്തിട്ട് അതപ്പം നോട്ടിലെഴുതിട്ക്കാൻ പറയ
ഉം
അപ്പൊ പിന്നെ അ നമ്മളൊക്കെ അങ്ങനെല്ലേനൊ അപ്പൊ പിന്നെ ഒരു കുട്ടിളും എഴ്തെടുക്കാത് ഒക്കൂലല്ലൊ ഇത് ഇബയ് കൊട് ട്ത്തിട്ട് നേരം വെളുക്കുമ്പൊ ഫോൺ തെരയ ടൈം ടാബിളോക്കാൻം ഡെയിലി ഇപ്പൊ ഞാൻ തിര്ന്നെഴുതണം വാശി പിടിച്ച് എഴ്തിപ്പിച്ച് ടൈംടേബിള് ഇത് നേരം വന്ന് ഫോണെരിം ഫോൺ ഫോൺ തരിം ഫോൺ തരിം ടൈംടേബിള് നോക്കിച്ചുമ്പൊ ഓ കാര്യായിട്ട് അവനാന്റെ ബുക്കില് ഇതൊക്കൊന്നെയ്തിടുക്കുമ്പളല്ലെ കൊറച്ചൊരു ഉത്തരവാദിത്ത ബോധം
ഇതൊരു ഉത്തരവാദിത്വല്ല ഓര് ഞമ്മക്ക് വേണ്ടി പോണ മാതിരി
അയിന് ഓല മാത്രം പറയാനില്ലെ ഈ ഉത്തരവാദിത്തം ഇണ്ടാക്ക ജോലി ഈ പറഞ്ഞമാരി പണ്ട് മാശമ്മാർക്കേന്
ഉം ഓൽക്ക് പേടിയെ ഒ അ നല്ല അടിറ്റും ആ അല്ല അടിറ്റൊയ്ന് ഞമ്മളൊക്കെ പഠിപ്പിച്ചന്ന് എത്ര അടിറ്റീന് ഇപ്പ അടിച്ച്ണില്ല
അനെ പറ്റൂല്ലല്ലോ
ഉം അടി കിട്ടണം മക്കക്ക് അടി കിട്ടിയാലെ മക്കള് ട്ടൗണണ്
ഇനി ഞമ്മള് കരുതും പോല ആവൂല ഓരോ രക്ഷിതാക്കളും ഓരോ സൈസാ ഞാനാ ആ തല്ല്ണേനോടൊന്നും ഞാന് ഇന്ന് വരെ പറഞ്ഞീല്ലാട്ടൊ സപ്പോർട്ടെന്നേണ്
ഞമ്മക്കൊക്കെ അടികിട്ടീട്ട് ഇപ്പ എന്തേ ഞമ്മ്ക്കൊക്കെ സംഭവിച്ച് ഒന്നും സംഭവിച്ചില്ല നല്ല അടി കിട്ടിട്ടെന്നെ ഞമ്മളൊക്കെ വളർന്നത്
പഷെ ആഹ് അടികിട്ടി വിജാരിച്ച് ഞമ്മക്ക് നമ്മക്കിപ്പം അടി കിട്ടി ആഹ് ടീച്ചർമാരോട് ഇന്നുംവാശി ദേഷ്യൊന്നുല്ലല്ലൊ
ഉം അവൊന്നില്ല ഒക്കെ വേണം അടിയൊക്കെ അല്ലാതെ വേണ്ടീറ്റൊന്നും പഠിച്ച ച്ചൂല ഉം എന്താപ്പ
ഏന്താലും സ്കൂള്ക്കെ തൊടങ്ങി ഇഞിയാണെങ്കി ലോ തൊടങ്ങിലെ കാറ്റും മഴീം അലേർട്ടുകള്
ഏതെങ്കിലൊര് അധ്യാപകര് ഒന്നടിച്ചാ രക്ഷിതാക്കളത് പോയി പിന്നെ പ്രശ്നാ തക്കാലും
ഉ പരാതിയായി പ്രശ്നമായി ഉ അതുകൊണ്ടാണ് ഓല പറഞ്ഞിട്ട് കാര്യല്ല തല്ലാനും പേടിയാണ് അവൾക്ക്
അതിനെ കോടതി വരെ എത്തും അങ്ങനെ കേെണുപോക്കാം
ഉം ഉം ഉ അതുകൊണ്ടായിരിക്കും ഇപ്പ എല്ലാത്തിനും തല്ലാൻ എല്ലാ മാഷുമാർക്കും തല്ലാൻ പേടിയണല്ലോ
ഭയങ്കര വീടന്ന ഒരു പൊറത്താക്കലീല്ല അടിക്കലില്ല
കാണാനുംുണ്ട് നമ്മളൊരു അഞ്ച് മുതൽ എട്ട് വരെയൊക്കെ ഒന്ന് കുട്ടികൾ ങ്ങനെ പോ പിന്നെ ഒ ഹൈസ്കൂളത്തെ കഥൊക്കെ എന്താന്നാ അങ്ങോട്ടും ഇങ്ങട്ട്
ഞമ്മക്കൊരു അധാപകരെ കാണുമ്പോ ഒരു ഭാഗം ബഹുമാനുണ്ട് ഇനിൊരു ടീച്ചറ് മാഷന്നില്ലേ ഇപ്പൊ കുട്ടികക്കൊന്നും ബഹുമാനം ഇല്ല ഓ അല്ലേ നാട്ടുകാര ആരെങ്കിലും കാണ ഇരിോല ദില്ലീം പോക അധ്യാപകര് ദില്ലീം പോില്ല ഞാാന്തോര ഒരു റെസ്പെക്റ്റ് ഇല്ലല്ലോ ഒരു ബഹുമാനംൊന്നുംല്ലാാത്തൊരു കളിയെ
ന പറഞ്ഞിട്ട് കാര്യല്ല കാലം അങ്ങനെത്തട ആയി
ഒരാളും പേടില്ലാതെങ്ങനെട്ടായി മക്കള്
ഉ പിന്നെ വേറെ കുട്ടികൾ തന്നെ പരസ അപ്പം തല്ലൂടടുമ്പോ പിടെക്കാന കടും പോകാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ ഇപ്പോൊ കണ്ട് കേട്ടില്ലോ നടക്കണ്ട അവസ്ഥയാണ് അല്ലെങ്കില് മക്കള ഇത് ക സ്കൂളിൽ കച്ചറ കൂടാനും കൊറച്ച് ഗേങ്ങട ഇറങ്ങിയാ പിന്നെ കഴിഞ്ഞ കഥ ഞാൻ പററിയില്ല ഒക്ക കണ്ടില്ല കേട്ടില്ലാര നടക്കട്ടെ അല്ലാതപ്പോൊ ആ ഓരോ കാട്ടുകൾ ആരോ പറഞ്ഞ കൊടുത്താ അതിനും കോഴങ്ങി അപ്പോളും മറ്റവര് പിടിിച്ചു പെരുമാറ ഈ പ്ലസ് ടു പ്ലസ് വൺ ഒക്കെല്ലേ സ്കൂളായാലല്ലേ കേെട്ട്ങ്ങയറുതാ എല്ലാ തല്ലും പിീടിയും കണ്ട് വളരയാണ്
ഉഹ
അവിടെ എങ്ങനെ മോന് ആ ഇതിലൊരു പോയുണ്ടോ
ആഹ് ഒന്നിനും പോകില്ല പോ സ്കൂളിൽ പോവ വരികല്ലാതെ ഒന്ത്
അപ്പം പറഞ്ഞ കൊടുത്താണ്ട ഇപ്പ ശാബാസ്ഞ്ഞാ കുട്ടിക്കൊക്കെ എന്താപ്പ ഡായജസ്റ്റ്
കാവായാലും പേടിയാ
ഓ തല്ലണോലും കുുലുണോലുംന്നും ലാസ്റ്റ് ഉണ്ടാവില്ല
ആന്നെ പാവ ആാലും പേടിയാണ് കറിയാവും എന്നാലും പ്രശ്നം ഒലുങ്ങട് തീർക്കും
നമ്മളിപ്പോൊ ആ വായി നിന്നിട്ടും കാര്യല്ലോ വാശി തൂർക്കലി എങ്ങനെയെന്നറിയില്ല പലയ രീതിക്കല്ലേ കൊണ പറ്റ ദോഷം പറ്റത്തരു കാലായി പക്ഷെ അതൊന്ന നമ്മ അത്തി പറയാ മ ഇപ്പഴത്തെ ജനറേഷന് എന്നെ പറഞ്ഞാൽ മതി ഓരോ ചെക് ഓരോ മോഡലും ഓരോതും കണ്ടിട്ട് മക്കളൊന്നും പിടിച്ചുക കൊടുത്ത കിട്ടുള്ള അതന്നെ മെയിനായിട്ട്
നിങ്ങ ഇങ്ങനെ പോവവാണെങ്കിൽ എന്താലേ നമ്മ ആ ബേക്കോട്ട് ചിന്തിച്ചാ നമുക്കൊന്ന ആരോട് ദേഷ്യ വൈരാക്കിയ ഒന്നും ഇല്ലോ ഇത്ത കാലത്തക്ക് ഇപ്പൊക്കെ അവല് പരസ്പരം ഫുുള്ളടിയും കുത്തുായിട്ട് എന്താ ചെയ്യാ ഒരു പിടുത്തല്ല
എപ്പളോ ല്ല ദേഷ്യൊക്കെ പിന്നെ തീർക്കുക കാലങ്ങൾകേശംകഥ തീർക്കണേക്കില്ലേ
ആഹ് ആഹ് ആഹ് ദേഷ്യംന്ന് പറയണ നമ്മള് പഠിക്കുന്ന കാലത്ത് - ദേഷ്യം വരുന്നത് അത് ആ അന്നേരം തീരും ഇപ്പൊ ദേഷ്യം വാ- ച്ചിയായി കൊണ്ട് നടന്ന് പകരം വീട്ടാനില്ലെ പകയാണ് ചെറിയ ചെറിയ മക്കൾക്ക് പക ആ ഓലൊരു ഗേങ്ങ് ആയി ഓലൊരു തലവ- ആയി ഓല് എന്തോ ആണ് പറഞ്ഞൊരു സംഭവായി നടക്കാണ്
മമ് ഇന്നാ പിന്നെ ആയിക്കോട്ടെട്ടൊ ഇന്നാല്
ആഹ് ഞാന് ഇന്നാല് ഫുഡ് ഇണ്ടാക്കാൻ ഒരുങ്ങട്ടെ
എന്നാ ശരി